ഉം എവിടെ എന്തൊക്കെ
എന്താ പരിപാടി ആഹ് ഇണ്ട്
ആഹ് സുഖായിട്ട് പോന്നൂ എന്തൊക്കെ ഉണ്ട് വിശേഷം
ആഹ് സുഖായിട്ട് പോണു ചായൊക്കെ കുടിച്ചോ? ആഹ് എല്ലാടത്തും ഇ റസ് റ്റ്‌ലെ
ഉം ഉച്ചക്ക് ഒന്ന് കിടന്നിട്ടില്ലെങ്കിൽ ശരിയാവൂലല്ലോ ഒറ ഇല്ല ഉറങ്ങാ വേണ്ടി കിടക്കും പക്ഷെ ഉറങ്ങാ തടിയെ കൂടന്ന് വിചാരിച്ചട്ടേ ഫോണിലും തോണ്ടി ഇങ്ങനെ ഇരിക്കും എവിടെ ന്നിട്ട് ഇയ്യ് ആഹ് സ്കൂള് ഒരാള് വന്നിട്ടില്ല സ്കൂ ൾട്ട് വന്നിട്ടില്ല ചെറുത് ഇവിടെണ്ട് ചെറുതിന് സ്കൂളില്ല ഉം നീ നിന്റെ വീട്ടിലാപ്പോ
ആഹ്
ഉം കൊഴപം ഒന്നുല്ല ഉമ്മാക്കും ഉപ്പാക്കും തന്നെയല്ലേ
ആഹ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു ബാപ്പല്ല ഉമ്മണ്ട്
ആഹ് ആങ്ങളിപ്പ എന്തിനാ പഠിക്കുണ് ഇപ്പൊ ഓന്റെ പഠിക്കല് കഴിഞ്ഞു ജോലിയൊക്കെ ആയില്ലേ
ആഹ്
ആഹ് പിന്നെ വേറെന്തൊക്കെ വിശേഷം പറ നിന്റെ
വേറെന്താ അങ്ങനെ പോന്നു എനിക്ക് നാലാള്
നാലാളോ ആഹ് വലുത് എന്തിനാ എന്തിനാ പഠിക്കുന്ന
വല്യോന് പഠിത്തം കഴിഞ്ഞതാണ് മെക്കാനിക്കൽ എഞ്ചിനർ കഴിഞ്ഞിട്ട് പിന്നെ ജോലി നോക്കണുണ്ട് ഉം രണ്ടാമത്തോന് ഡിഗ്രി
ഡിഗ്രി പെതാ ഓളെട്ത്ത്
ഓള് ബിക്കോമ്
ആഹ് എവിടെണ്?
ഓമ് കോഴിക്കോട്
ആഹ് മറ്റേ ചെറുതിന്‌പ്പ എത്ര ആയി?
ചെറുതിന് ഏഴു വയസ്സ്
ആഹ് ആഹ് ഇന്നട്ട് എന്തൊക്കെ വീട്ടിപ്പോ വാർക്കില്ലേയ്യോ
ആഹ് വീട്ടിക്ക് പോകല് ഇണ്ട് മിഞാന്ന് പോയിനു
ആഹ് ഇഞ്പ്പ എന്താ ഉച്ചക്ക് സ്പെഷ്യലൊക്കെ?
ഉച്ചക്ക് ഇന്ന് കാര്യയിട്ടോന്നും ഉണ്ടാക്കിട്ടില്ല പിന്നെ ഇന്നൽത്തെ ഫുഡന്നെ വാ ഒരു പാടുണ്ടാകും ആഹ് ഇന്നത്തെ ബാക്കിയായി അപ്പൊ അത്ണ്ടായിരുന്നു മക്കൾക്കൊക്കെ അത്ണ്ടായിരുന്നു ഇവർക്ക് വന്നിട്ട് വാണ്ടേ നാല് മണിക്കങ്ങനെ എപ്പളൊന്നും ഇണ്ടാക്കൂല കുട്ടികള് സ്കൂള് വിട്ട് വന്നാല് ഓർക്ക് സ്ക്കൂള് ഇല്ലാത്ത ദിവസ ഒള്ളു എന്തെലും വാണ്ടയത് സ്ക്കൂള് വിട്ട് വന്നാ രാവിലത്തെ ഫുഡ് രാവിലത്തെ ചായേം കടിയോ അല്ലെങ്കി ചോറോ അതാ കൊട്ക്കല്
ആഹ് ആഹ്
പിന്നേ വേണങ്കി നിർബന്ധം പറയാണെങ്കിലെ ചായന്നേ ഇണ്ടാക്കൊള്ളു അല്ലെ വൈകുന്നേരം ചായ കൊട്ക്കു
ആഹ് ആഹ് അങ്ങനല്ലേ
ഉം
ചായേം കുടി വന്നാ ഒന്ന് കയ്ക്കൂലെ അപ്പൊ കാര്യയിട്ട്
ആഹ് വന്ന ഇതിന് പിന്നെ രാവിലത്തെ എന്തേലും കടിണ്ടെ അത് കൊട്ത്താതി ആഹ് ഞാൻ നിർബന്ധിച്ചിട്ട് ചോറ് കയ് പ്പിക്കലാണ് എന്താച്ചയ്ഞ്ഞാ ഒരാള് സ്കൂൾത്തെ ഫുഡോന്നും ശരിയാവൂല്ലേ സ്ക്കൂള്ള് ഓൻ നേരെ കയ്ക്കൂലല്ലോ ആഹ്
ഇന്റെ ചെറുതൊന്നും കയ്ക്കൂല വന്ന എന്തെങ്കിലും ബേക്കറിണ്ടെങ്കി മാത്രം കയ്ക്കു രണ്ടാമത ത്താണെ പിന്നേ കൊർച്ചൊക്കെ ഫുഡ് ഏഹ് ചോറ് കയ്ച്ചിട്ട് അങ്ങനെതാവും അങ്ങനെ ഇതാവുള്ളു
പിന്നെ എന്താറയോ പിന്നെ ഓൽക്ക് ക്ഷീണം വന്ന് പിന്നെ രാത്രി ശെരിക്ക് കയ്ക്കൊന്നുല്ല എപ്പളാ ഒറക്കം വെരാന്ന് അറീല അപ്പൊ പിന്നെ ഇപ്പം കൊട്ത്തയ്ഞ്ഞാ നമ്മക്കൊര് സമാധാനാണല്ലേ
ഒര് സമാധ അത് ശരിയാണ് അവര്ടെ വയറ് നേറഞ്ഞാലേ ഞമ് ഞമ്മക്ക് സമാധാനാവാ അപ്പൊ പിന്നെ കാ ആഹ് പിന്നെ എന്താെച്ച ഇപ്പ പഠിക്ണെന്റെ എടെല് അങ്ങനെ കേടന്നൊറങ്ങി പോവും പിന്നെ
ആഹ്
ക്യാലും പിന്നെ വിളിപ്പിച്ചാലും പിന്നാ ഒണന്നാലും ഒന്നും കയ്ക്കൂല്ല അത അവർക്കന്നെത് അപ്പ പിന്നെ ഞാനും വിളിക്കാം പോകൂല അപ്പ അങ്ങനെ കേടന്നോട്ടെന്ന് വിചാരിക്കും
ഉം അപ്പ അന്നേ അയ്ന്റെ മുന്നെ തന്നെ ഫുഡ് കൊട്ക്കാ നോക്കിയ മതി ഏഹ്
ആഹ് വയ്ന്നു ഇന്നട്ടു ഓന്റെ ഉപ്പ ഇങ്ങനെ പറിം നീ എന്താ അതിനൊന്നും കൊട്ക്കാതെ അയ്നെ ഒറക്കീക്ക്ണെ ഞാന് പറിം അതോ ട്ട്നെ കെടന്ന്ട്ട്ണ്ടാവ പിന്നെ എണീറ്റ അയ്റ്റങ്ങളെ ഒറക്കം പോവുലെ പിന്നെ ഒറക്കം വരെണങ്കി എന്തെങ്കിലും പണി പിന്നെ എണീറ്റാ പിന്നെ പത്തും പന്ത്രെണ്ടാവും ഒറങ്ങണെങ്കി അപ്പ അതിലും നല്ലത് ഒറങ്ങാണെങ്കി ഒറങ്ങിക്കോട്ടെ വിചാരിച്ച്ട്ട്
അപ്പ പിന്നെ രാവിലെ ഓല് നേര്ത്തെ നീക്കൂലേ പിന്നെല്ലാ കാര്യം തടസ്സ്
ആഹ് ആഹ് അതന്നെ നേര്ത്തെ പോണ്ടെ
ശരിയാവണ്ടത് വെ ആര്
ഉം ഉം മദ്രറസെക്ക് രാവിലെ പോണന്ന്ണ്ടെങ്കി നേരത്തെ കെടക്കണം എത്ര പ്രവശ്യം വിളിക്കണോന്ന് എണീക്കണെങ്കിന്ന് അറിയോ ക്കളല്ലെ പറഞ്ഞട്ടും കാര്യല്ല ഞാം നടന്ന് പോയ്ന്നെ സ്കൂൾക്ക് ഇവര്ക്ക് ബസ്സിപോയ്
ആഹ് അതാ അയ് ശരിയാണ് ഞാ ആയാണ് ചെറുപ്പത്തിലൊക്ക അമ്മളാവ്മ്പ എത്ര നടന്നുക്ക്ണു
വി ബെഗും തൂക്കി ബുക്കും തൂക്കി നടന്ന് ഒന്നര രണ്ട് കിലോമീട്രോളം നടന്നിട്ടാ ഞങ്ങളക്ക സ്കൂ സ്കൂൾക്കൊയ്ര്ന്നത്ത് ഇവര് എന്നിട്ടാതോ ഇപ്പ കാണ്മ്പം ബുക്ക്‌ വര്മ്പത്തന്ന തോൾന്റ കഥ കയ്ഞ്ഞ്ട്ട്ണ്ടാവും അവര്ക്ക് ബസ്സി പോയ്‌ട്ടന്ന ഇങ്ങ്ക് ഇത്നും വജ്ജ് ചാന്നൊക്ക പറഞ്ഞട്ട് ആ കാലല്ല ഉമ്മച്ചി ഇത് വേറെ കാലാണ്ന്നൊക്ക പറെം കാലം മാറിട്ടില്ലല്ലോ മനുഷ്യമ്മാരെക്ക ഒന്നന്നല്ലേന്ന് ഒക്ക പറെം ഇപ്പ ഓരോട് ഞാൻ
ഉം ഇപ്പ മദ്രസക്ക്‌ വണ്ടി സ്കൂൾക്ക് വണ്ടി ഒക്ക ഈ നായ് ക്കള പേടീം വെർല പേടിക്കായ്റ്റേ
റ്റകീക്ക ഞങ്ങള ഇവട പിന്ന മദ്രസ രണ്ട് പെര വീടപ്പറതന്നാണ് നമ്മള് നോക്കിയ കാണും അതോണ്ട് പിന്ന പ്രശ്നല്ല എന്റ വീട്ട്ലെക്ക എന്തെങ്കില് വണ്ടി അല്ലെങ്കി ആങ്ങള കൊണ്ടെയാക്കും ഈ നായ്ക്കള കൊണ്ടെ പയ്ങ്കര പേടിയാണ്
ആഹ് അതന്നെ പറഞ്ഞെ നായ്ക്കള പേടിയാണ് അല്ലെങ്കി പിന്നെ റോഡ് അത്ര പേടിക്കണ്ടാന്ന് വെയ് നായ്ക്കള നല്ല പേടിയാ
ആഹ് ചെറിയ മറ്റെ ഇതല്ലേ നാട്ട് പ്രദേശല്ലേ അതോണ്ട് പിന്ന വല്ലാതെ ടൗണൊന്നും അല്ലാ തൊണ്ട് പിന്ന വണ്ടീട പ്രശ്നല്ല ഈ നായ്ക്കള് ലെ പേടി അവര്പ്പഴാ വന്ന് മുന്നിച്ചാട്യ കുട്ടികള് പേടിച്ചാ കഴിഞ്ഞില്ലേ.
ഉം കുട്ടികള് പേടിച്ചും കുട്ടികളേ എന്തേലും ചെയ്യേ ചെയ്താലേ.
എവിടെ വർക്കിന് പോയിനാ?
ആഹ് പോയിന്നു വന്ന്ക്ക് ണു.
വന്നു ആ നേരത്തെ വന്നിട്ടുണ്ടാവലേ?
ആഹ് ഇന്ന് കൊർച് നേര്ത്തെ വന്ന് ക്ക് ണു.
ആഹ് അങ്ങനെ ന്നിട്ട് പഠിപ്പ് പിന്നെ എന്തയി?
ആരെ?
നീ പിന്നെ പഠിച്ചാനൊന്നും പോയില്ലണ്ടതാവില്ലേ അല്ലെ?
ഞാനോ?
ഉം ഉം
ഞാന് ആ ഞാൻ ജോലിക്കൊക്കെ പോയിന്നതാണ് ഞാനക്കൗണ്ടന്റ ആയിട്ടൊക്കെ ജോലി ഒരു വർഷയിട്ട് പോണില്ല.
ആഹ് നിർത്തിയതാക്കാറല്ലേ ആ എന്തി ഇപ്പോ ചെറിയ കുട്ടിയായിട്ടോ.
ആഹ് ചെറിയ കുട്ടി പിന്നെ ഇത് ഇത് പെൺകുട്ടിയാണ് ചെറുതെ. അപ്പൊ ഓളെക്കര്തീട്ടെ. പോകാൻ മടി പോകാൻ മടി പറഞ്ഞാല് കുട്ടികൾ പെൺകട്ടികളല്ലേ ഇപ്പൊ പേടി എവിടെ.
ആഹ് അ അത് ശ
മറ്റേത് ആൺകുട്ടികളാകുമ്പോ നമ്മക്ക് ധൈര്യയിട്ടു പോവാരുന്നു.
എ പ്ലസ് ടു കഴി ഞ്ഞിട്ടല്ലേ ഇപ്പോ മറ്റേ അക്കൗണ്ടന്റ് പഠിച്ചേ?
അല്ലല്ല ഞാൻ പത്താം ക്ലാസ് ക ഡിഗ്രി പ്ലസ് ടെൻ കഴിഞ്ഞിട്ടില്ല ഞ പ്ലസ് വണ് പ്ലസ് വണ്. കൊറച്ച് എടുത്തിട്ട് പിന്നെ പൂർത്തിയാക്കിയില്ല. ഞൻ പിന്നെരു ടി ബി എഫ് ട്ടൊരു കമ്പ്യൂട്ടർ കോഴ്സ് എടുത്തതാണ് ആ കോഴ്സ് എടുത്തിട്ട് പിന്നെ. അക്കൗണ്ടന്റ് ആയിട്ട് കേറിയരുന്നു.
ആ അങ്ങനെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച എന്തെങ്കി ലൊക്കെ കേറായിരുന്നു അല്ലേ ഞാനും. ഇപ്പനി ഞാൻ നോക്കുന്നുണ്ട് എന്തേങ്കിലുംക്കെ പഠിച്ചിട്ടേ കയറാന്ന് വിചാരി ചിട്ട്.
ഉം കമ്പ്യൂട്ടർപഠിച്ച അങ്ങനെതിനൊക്ക ക്കേ പറയും കുട്ടേളേ വീട്ട്ലാക്കീട്ട് നമുക്ക് പോകാൻ പറ്റ്ച്ചെങ്കി ഇഷ്ടം പോലെ ജോലി വേ ക്കൻസി ണ്ട് പക്ഷെ ഇൻക്ക് പോകാൻ പറ്റാത്ത ഉം ഉം
ഉം
പത്ത് മണി മുതൽ ഒര് അഞ്ച് നാലര വരെ കി ട്ടുന്നതൊക്കെ കിട്ട്യ ഞ് പോണംന്നൊ ക്കെര്‌ത്‌ണ്ട് ഏഹ്
അപ്പൊ കുട്ടിനെ എവിടെ കൊണ്ടേക്ക അപ്പോ
അല്ലേ ഇവര് സ്കൂൾക്ക് പോയ്റ്റ് പിന്നെ നാ പിന്നെ സ്കൂള്ട്ട് വരുമ്പോ നാലരക്കെ ആവും ആഹ് സ്കൂൾ ചേർത്തുക്കുണേ അപ്പൊ പിന്നെ ആയ്ച്ചേൽ ഒരീസക്കല്ലേ ഇണ്ടാവൂ ലീവ് ണ്ടാവൂ ഉം
അതാക്കാം അയിനൊക്കെ ത ങ്ങനെ തരക്കടില്ല എന്താ അവനാൻ അവനാന്റെടുത്തന്നെ എന്തെലൊക്കെ പത്തുർപ്പ്യ ഇണ്ടെങ്കി അതൊരു നല്ലകാ ര്യല്ലേ
ആഹ് അതന്നെ പറിണ് ഞാൻന്ന്ട്ട് ഇതേപോലെ ജോലി എന്നുള്ളല്ലേ ഇപ്പൊ ഒരു കൊല്ലായിറ്റ് നമ്മ ഒരു ഇതുല്ലായിറ്റേ അവനാന്റെ ട് ത്ത് ഒരു പത്തുർപ്യ ഇല്ലായിറ്റ് എന്ത് ബുദ്ധിമുട്ടിലാറ്യോ
ഉം ആഹ് ജോലി ഇണ്ടായിന ആൾക്കാർക്ക് ണ്ടാവുമ്പ എന്തൊരു പ്രയാസേരിക്കും
സാലറി ആയിറ്റ് ഒന്നും വാങ്ങ ങ്ങൂല ആ ലാസ്റ്റ് ഘട്ടം വരുബത്തിന് അങ്ങട്ട് കൊടുക്കാനാക്കാരം ഒക്ക വാങ്ങി വാങ്ങി കയിഞ്ഞ്ട്ട്ണ്ടാവും ന്നാലും അവനാന്റെ എന്തേലൊക്കെ ആവശ്യങ്ങള് ങ്ങനെ
പെണ്ണ്ങ്ങക്ക് പൈസ അയക്കുമ്പോ അങ്ങൻ തനെ അയ്ക്കാരം ഫസ്റ്റ് ഒക്കെ ആയക്കുമ്പോ നല്ല പൈസേ ലാസ്റ്റ് ആവുമ്പോ പിന്നെ കടം വേട്ച്ചൽ തൊടങ്ങും പിന്നെ കിട്ട്മ്പോ പൗതി ക്കാനെ ണ്ടാവൊള്ളൂ പിന്നെ ണ്ടാവൂല്യാ
ഫുള്ള് കൊടുക്കാനേ ഇണ്ടാവൊള്ളു പ്രവാസേള അവസ്ഥിം അങ്ങൻ തന്നെ
ആഹ് ആഹ് പിന്നെ വേറന്തക്കെ ന്ന്ട്ട്
വേറെന്താ
എവ്ട് ച്ചായക്ക് എന്താ കടിയൊന്നും ഇണ്ടാക്കിട്ടി അവന് ബേക്കറി എന്തേ തുണ്ട് മറ്റേ വന്നാ പിന്നെ ചോറ കഴിക്കൊള്ളു
ഏഹ്
ഉം ബേക്കറി കൊണ്ടന്നക്കലാണ് പിന്നെ പഴണ്ട് ചെല് പ്പോ അവിൽ മിൽക്ക് ഇപ്പ മഴയാണ് പറഞ്ട്ട് കാര്യലല്ലോ ചൂടിനൊരു കൊറവൂല്ല അവിൽ മിൽക്കോ എന്തേലൊക്കെ ഇതാക്കി കൊടുക്കണന്ന് വിചാരിച്ച് എന്താ ചൂട് അറിയോ
ഉം ചൂട് കൊറവാർഞ്ട്ട് കാര്യല്ല കുട്ടികൾക്ക് ചെലപ്പോ തണ് പെട്ട്യാൽ അലർജിം കാര്യങ്ങളും ഇവടെ ചെർദിനണ്ട് ചൊമ അളഗ്യാല് നിക്കന്നല്ല
ചേലോര്ക്ക് അങ്ങനെ ഇണ്ടാവും ആഹ് തണുപ്പായാലും അല്ലെങ്കിലും ചൊമന്നേ ആക്കാരം അലർജി ഡേ ഇണ്ടാവേ പിന്നെ
പിന്നെന്താ ഒറ്റക്കാ താമസം
നല്ല ഉമ്മിം ഉപ്പിയൊക്ക ഇണ്ടല്ലോ അട്ത്ത്
ആഹ് സ്വന്തം വീടൊക്ക ആയോ
ഇല്ലേ ഇവര് ഒര് മോള് മോനന്നേ ഒള്ളല്ലേ രണ്ട് പെ നാത്തുമാരല്ലേ അവര് അവര്ടെ വീ വീട്ടിലാണ് കെ ട്ടിച്ച് മക്കള് കുട്ടേളായ്റ്റ് എപ്പഴെങ്കിലും ഒന്ന് വന്ന് പോവും അങ്ങനെണ്
ആഹ് ആപ്പൊ
ഉം
ഉം
ആഹ് ഈ വീടുണ്ട് ഇത് കൊഴപ്പല്ലാത്ത വീടന്നെ അതുകൊണ്ട് പിന്നെ വേറ കാര്യ ങ്ങൾ നോക്ക്ണെ അവിടെ പിന്നെ ഞങൾ ചെറിയ ഫാമിലിന്നെ ഞാനും പിന്നെ ഇന്റെ ആങ്ങളീം മാത്രേ ഉള്ളല്ലോ ഇവിടെ ഇവരും പിന്നെണ്ട് പെങ്ങന്മാരും എല്ലാരും കൂടുംമ്പോ ഒരു രസാണ് ആരുംല്ലെങ്കി ഇങ്ങനെ സമയവും പോയി
വെറെ ഫാമിലിയിലൊന്നുല്ലേ ആഹ് അതന്നെണ് ആന്ന് ഇല്ലോട്ത്ത് ആൾകെളേണ്ട് ബുദ്ധിമുട്ടിട്ടും ആളില്ലാത്തോടം ഇല്ലാത്ത പ്രശ്നം ഞാനിത് പോലെ ഒറ്റക്കന്ന താമസം ഇല്ലെങ്കിലും പ്രശ്നാണെ ബോറടിക്കും ഇതേ പോലെ ഉം
ആഹ് ശരിയാ ഇളയച്ചികളും മുത്തച്ഛികളും ഒന്നുല്ലേ നിൻക്കിപ്പം
ആഹ് ഒക്കെ ഇണ്ട് ഞാൻ ആഹ് ഞങ്ങള് വേറെ താമസം വീട് മൈ
ആഹ് എപ്പളെങ്കിലൊക്കെ ഉണ്ടാ ആഹ് വാടകക്ക് ആഹ് ആഹ് അപ്പൊ വാടകക്ക്പ്പോ എത്ര കൊടുക്കല് ഇപ്പൊ ഇയ്യ് നല്ല വാടക സംഖ്യ രും മാണ്ടി വരും ല്ലേ
ഉം വാടക സംഖ്യണ്ട് ഒരു ഒരു വിധം നല്ല പെരക്കൊക്കെ ഒരു എട്ടുർപ്പി
അത്രയൊക്കെ ഉണ്ടോ എട്ടും പത്തൊക്കെ
ഉം എട്ടും പത്തൊക്കെ ഇതന്നെണ്ട് ഒരു സ്വന്തായിട്ട് ഒരു വീട് പോലെ താമസിക്ക കാണൊരു ചെറിയൊര് വീടുകൾ ഉണ്ടാവൊല്ലോ ഫ്ലാറ്റ് പോലെ അയിനൊക്കെ പത്തും പന്ത്രണ്ടും ഒക്കെ ഉണ്ട് വെടെ
ആഹ് ടൗണായിട്ടായിരിക്കും പക്ഷെ ഞങ്ങളിതിലാണ്ട് അ ത്രന്നുല്ല അഞ്ചോ ആറോ വീടായിട്ടന്നെ
നല്ലല്ലേ അഞ്ചു ആറ്ല്ലേ ആഹ് ബടെ ഈ കോട്ടേഴ്സിനൊക്കെ നാലര മുതൽ
ആഹ് അങ്ങനത്തെതെയല്ലേ ഇത് ഇത് വല്ല്യ വീടാവുമ്പോ അയിനനുസരിച്ച് വാടക കൂടും
കോട്ട് ത് ഇല്ലത് കോട്ടയ്സൊന്നും അല്ല ഇത് ഒരറ്റ വീടാണ് ഒറ്റ വീടാണ് അപ്പം മോ മൊകൾല് തന്നക്കാണ് ഉം അതന്നെ പർഞ്ഞേ
എന്താപ്പ ചെയ്യാ ആഹ് നമ്മക്കയ് ഉം ആഹ് പിന്നെ ആഹ് മക്കളൊക്കെ വലുതാവൂമ്പോ നല്ല അടിപൊളി വീടൊക്കെ വെച്ച് തരും നീ സമാധാനിക്ക് അത്രയേള്ളൂ പടച്ചോൻ ഹൈറാക്കട്ടെ ന്ന്
ആമീൻ
ന്നാ വെക്കട്ടെ ടീ ഞാന് ചായ ഇണ്ടാക്കട്ടെ കുട്ടികൾക്ക് ആഹ് വിളിക്കണ്ട് ന്നാ ശരി
ആഹ് ശരി ഒക്കെ